ഓഹ് കേക്കുന്നുണ്ട് എന്താ തിരക്കിലാ?
ആഹ് ഇല്ലില്ല ആ തിരക്ക് വൈകുന്നേരങ്ങളിലുള്ള പണിത്തെരക്കുകൾണ്ടാവോല്ലോ അതിന്റെ
എന്താ വണ്ടിന്റെ സൗണ്ട്
ആഹ് എന്തിന്നു ഹലോ
എങ്ങനെ എന്താ വണ്ടീന്റെ സൗണ്ടൊക്കെ കേൾക്കണൂ പറയ ഒന്നൂല്ല ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് ഇ
ആഹ് അതെ ആഹ് മഴയുണ്ടോ അവിടെ
മഴ അല്ല രാവിലെ മുതൽ നല്ല മഴണ്ടായിരുന്നു പിന്നെ അങ്ങ് ഇപ്പൊ ഒത്തിരി മഴ പെയ്തു ഇപ്പ നല്ല മയക്കാറ് നല്ല മൂടലൊക്കെ ഉണ്ട് അവിടെ ഒണ്ടോ
ആഹ് ഇവിടിണ്ട് ഇപ്പൊ ചെറിയ ചാറ്റല് മഴ നേരത്തെ നല്ലൊരു മഴ പെയ്തു പോയി ഇപ്പൊ ഇങ്ങനെ ഒരു ചാറ്റല് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കണ്ട് ആ എന്ത് ചെയ്ണു വർക്ക് എന്തെങ്കിലും ചെയ്യണ്ടോ
ഫുടൊക്കെ കഴിച്ചോ
ഇല്ല ആവുന്നല്ലേള്ളൂ ആഹ് ചായ കുടിച്ചു വർക്ക് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും സ്പെഷ്യൽ ഒന്നും ഇല്ല
അല്ലെ അത് ശരി വർക്ക് ചെയ്യുന്നില്ല അപ്പം ഹൗസ് വൈഫ് ആയിട്ട് ഇങ്ങനെ നിക്ക
ആഹ് കുട്ടികളുണ്ടോ ഞാന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാനും ഹൗസ് വൈഫായിട്ട് ഇരിക്കണു
അതെ
ആഹ്
ആഹ്
ആ കുട്ടികളായിട്ടില്ല
എത്ര പേരുണ്ട് ആയിട്ടില്ലല്ലേ അയ്ശെരി പിന്നെ നിങ്ങള് വർക്ക് ഒന്നും ചെയ്യുന്ന വർക്ക് ചെ
ആഹ് ഇപ്പ റിസ്
വർക്കൊന്നും ചെയ്യുന്നില്ലേ ചോദിച്ചയാ ഓറിസ് ഓ അതെയോ ഓ അയ്ശെരി ഓ അയ്ശെരി എന്താ വീട്ടില് കൃഷിയൊക്കെണ്ടോ
എന്തണ്ടോ ഹലോ ആ കൃഷിയുണ്ട് കൃഷിയുണ്ട് നെല്ല് ഉണ്ട്ണ്ട് നെൽ കൃഷിണ്ട് പിന്നെ ഇങ്ങനെ സാധാ പച്ചക്കറി അങ്ങനെ എന്തെലൊക്കെ നമുക്ക് ആ വീട്ടാവശ്യങ്ങൾക്കെന്തേലും പച്ചക്കറി ഉണ്ടാക്കും അതു തന്നെ
അതെ കിട്ടുവ വീട്ടു എല്ല ഉണ്ടാക്കിയ ഒക്കെ റെഡി ആയി
ആഹ് അത്യാവശ്യംണ്ടാവാറ്ണ്ട് ആ വഴുതനങ്ങ പ പച്ചമുളക് തക്കാളി വെണ്ടയ്ക്ക പയറ് അങ്ങനെ ആ പിന്നെ കുമ്പളങ്ങ പടവലങ്ങ ആഹ് അതൊക്കെ കിട്ടും അത്യാവശ്യം കിട്ടും പിന്നെ പച്ചമുളക് വഴുതനങ്ങ അതൊക്കെ ചിലപ്പോ സെയിൽ ചെയ്യാൻ കിട്ടും
അതെ അ പോവാണോ അയ്ശരി പിന്നെ എന്തേലും ഉച്ചക്ക് ഫുഡൊക്കെ
ആഹ് അത്യാവശ്യം അത്യാവശ്യം നമുക്ക് കൂടുതൽ കിട്ടും അപ്പൊ കടയിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യാനുള്ളത് കിട്ടും
ആഹ് അയ്ശെരിയാ അയ് ശെരിയാ ചെടികളൊക്കെ ചെടികളൊക്കെ എല്ലാം കുഴിച്ചിടുവോ
ആഹ് നമ്മൾക്ക് വേടിക്കാൻ കിട്ടും ഇവിടെ എന്താണ് ചെടികള് വേടിക്കാൻ കിട്ടുവല്ലോ മറ്റേ ഈ ഇതിൽന്ന് കൃഷിഭവന്ന് അപ്പൊ അവിടെന്ന് മേടിച്ചു കൊണ്ടുവരും ചില ചെടികളൊക്കെ നാശായിരിക്കും എന്നാലും കൊഴപ്പില്ലാണ്ട് അത്യാവശ്യം നല്ലത്
ആഹ് ശരി അല്ലെങ്കി അമ്മയാരിക്കു അമ്മേ അമ്മരിക്കെങ്കിലൊക്കാ ആവുല്ലോ അതുകൊണ്ടൊക്കെ വലിയ താല്പര്യം അങ്ങനെ ഓൽക്കാണല്ലോ ഉണ്ടാവല്
മ്മള് ചായപ്പഴെങ്കിലും അതിന് മണ്ണുട്ടൊടുക്ക വെള്ള ഒഴ്ച്ചൊട്ക്ക ക വളട്ടോടുക്കചിലപ്പോ ചെടി എന്തെങ്കും ചെറിയ കാറ്റ് മഴയോ അങ്ങനെ വെയിലൊക്കെ വന്നപ്പോ ചരിയല്ലോ ചെടി അതിനെന്തങ്കലുമൊക്കെ മുട്ടുംമ്മൽവെച്ച് കൊടുത്ത് വീഴാതിരിക്കാൻ അങ്ങനത്തെ എന്തെങ്കിലുംക്കെ ചെയ്യും പിന്നെടക്കിടക്ക് അതിലുണ്ട ണ്ടായോ നോക്കും വെള്ളോയ്ച്ചൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കേ നമ്മ ചെയ്യുള്ളൂ അമ്മ മേടിച്ച ചെടിയൊക്കെ കുടിച്ചിട്ട് അത് കൃത്യമായി പരിപാലിച്ചോളും കൃഷിണ്ട് അപ്പൊ നെൽക്കൃഷിയിണ്ട് അപ്പൊ അതിന്റെ കാര്യം ആഹ അപ്പൊ അമ്മ നോക്ക്യോളൂ ഇല്ല വല്യ കുഴപ്പ ഇപ്പല്ല ഇപ്പൊ പുതിയ കൃഷി ഇപ്പതാ നട്ടിട്ടേ ഉള്ളൂ രണ്ടോസം മുമ്പ് ഏള്ളൂ ആഹ ഉ വേറെന്തൊക്കെയ വിശേഷങ്ങള് വീട്ടില്
ഓയ് ശരി പിന്നെന്താ ട്രാഫ ഒക്കെ ചെല്ലുമ്പോ അവിടെ മഴൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു പൊർത്തൊക്കെ പോയിപ്പോ വരാണ് ഉ ബീച്ചിലൊക്കെ പോയി അപ്പ ഇങ്ങനെ വരിയാ ഉ ഉ ഉ വീച്ചിലൊക്കെ പോവല്ലേ
ഇവിടെ അങ്ങനെ ബീച്ച് സൈഡല്ല ബീച്ച് സൈഡ്ല്ലാത്ത കൊണ്ട് അങ്ങനെ ബീച്ചക്കൊന്നും പോലില്ല പ്പോഴും ഇങ്ങനെ ഡാമുകളൊക്കെ പോയി കണ്ടിട്ട് വരും ഉ ആ അപ്പ ഇങ്ങനെ ഡാം അങ്ങനെ ആ സമയങ്ങളിൽ മാത്രം കറങ്ങിട്ട് അങ്ങനെ കണ്ട നിർബന്ധട്ട് പോകൊന്നില്ല എല്ലാരും കൂ പ്ലാൻ ചെയ്ത് അങ്ങനെ പോയിട്ട് വരും
ന്തേ അയ്ശരി
കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു
കുട്ടി എന്തോ ത് വിടെണ്ട് ഇവിടെങ്ങനെ കളിക്ക്‌ണ്ട് മൂന്നയസായട്ടീണ്ട്‌ ഉ ഉ ഓ ആൺകുട്ടിയ ങ്ങക്ക് വീട്ടില ആക്കണ്ട്
വീട്ടില് അച്ഛന അമ്മ ഹസ്ബന്ഡ് ഞാന് ഹസ്ബന്ഡ രണ്ട് സിസ്റ്റർമാരുണ്ട് അവരുടെക്കെ കല്യാണം കഴിഞ്ഞ് പോയി ആ എന്റെ വീട്ടില് അച്ഛനമ്മ എനിക്കൊരു ബ്രദറുണ്ട് ബ്രദറിന്റെ കല്യാണം കഴിഞ്ഞു യി ഉ അങ്ങനെ
ഉം ഓരൊക്കെവിടെ വീട്ടിലിണ്ടോ
ആഹ ഇപ്പൊ അല്ല അമ്മ അമ്മയ്ക്ക്ടയില് ഒരു ഇഞ്ചുറി വന്നി അപ്പോ ഹോസ്പിറ്റലൈസറായിരുന്നു പിന്നെ അപ്പോ ഇവിടെ അറ്റാച്ചഡ് ബാത്റൂമില്ല നമുക്ക് വീട്ന്റെ പുറകില ബാത്റൂം അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നള്ളത് കൊണ്ട് അമ്മേനെ ഏറ്റി കൊണ്ടോയികാക്കണം അങ്ങൻത്തെ കാരണം കൊ ആ അങ്ങനത്തെ കാരണം കൊണ്ട് അമ്മേനെ നമ്മള് ചേച്ചിന്റെവിട പറഞ്ഞുട്ടു കൊർച്ചേസത്തിനവിടെ നിന്ന്ട്ട് ബാത്റൂം അറ്റാചച്ച്ഡായതുകൊണ്ട് ആ ബുദ്ധിമുട്ടില്ലല്ലോ ആഹ അപ്പൊ ച അപ്പൊ ഇവിടെ ബാത്റൂം പണിയൊക്കെ നടന്നോണ്ടിരിക്കുകയാണ് ഏകദേശം ആയി ഞാ ഇനൊരു രണ്ട് ഒരു മാസത്തിനുള്ളിൽ അമ്മേനങ്ങോട്ട് തിരിച്ചു കൂട്ടിറ്റ് വെരും അമ്മ വിടെല്ല അച്ഛനും ഞാനും ഏട്ടനേള്ളൂ ഉം അവിടെ വീട്ടിലാര് ഇല്ല നമുക്കൊക്കെ ചേച്ചിടെവിടെ ചേച്ചിമാരുടെ രണ്ടാളുടെ വീട്ടിലുണ്ട് എന്റെ വീട്ടിലുണ്ട് ഇവിടെ ഹസ്ബൻഡന്റെ വീട്ടിലൊന്നുംല്ല ആ അങ്ങനെ അവിടുന്ന് കൊണ്ടുവരും ചേച്ചിയടെ വീട്ടിലുണ്ട്
വീട്ട്ന്ന് കൊണ്ടോരലാവൂലേ എങ്ങട്ടേക്കെ
ആഹ് ആഹ് അങ്ങൻത്തെ സാധനങ്ങങ്ങളൊക്കെ കൊണ്ടുവരുന്നാണ് ആഹ അവിടെ ഇണ്ടോ ഇതൊക്കെ ഹഹ
ഓ നല്ല സീസണായോണ്ട് തമാ ലോകം അവിടെ നശിച്ചിന്നെ
ആഹ അതൊരു പ്രശ്നമാണല്ലോ മഴ ആയതുകൊണ്ട്
മഴഏതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നുണ്ടല്ലോ
ഹലോ
പിന്നെറിയാം
പിന്നെ വേറെന്താ ച ചച്ചാ ഹസ്ബൻഡ് എന്ത്തീയുണു ഹലോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോടാ ഹലോ